ആ
ആ എന്തൊക്കെണ്ട് വത്താൻ നല്ല വർത്താനോ ഫുഡൊക്കെഴിച്ചോ
ഫുഡൊക്കെ കഴിച്ച് അവിടെ കഴിച്ചോ
ആ കഴിച്ച് അടെ എന്താരുന്നു സ്പെഷ്യല്
സ്പെഷ്യല് ന്ന് ബീഫ് കറി ഇണ്ടായിരുന്നു ബീഫ് കറി
ആ
ഉം
ഒലിയത്തിന്റെ ബീഫൊക്കെ കഴിഞ്ഞോ
കഴിഞ്ഞു
ആ ഏ താന ട്ടേണ്ടോ
ഏ
ഓലിയത്തിന് ഇർച്ചികറി തോനെ രണ്ട വയസ
ആഹ് കൊറച്ചൊക്കെ കിട്ടിയിരുന്നു പിന്നെ
അന്റെ വീട്ടിലേക്ക് പോയോ
ഒണ്ട് മക്കളൊക്കെയിവിടെ മക്കളൊക്കെയിവിടെയാണ് ഉം
നിങ്ങളെ വീട്ടിലെ ആൾക്കാരല്ലേ ആഹ് രണ്ടാളും ഉറങ്ങി ഉം നിങ്ങള് ഫിലിമൊക്കെ കാണലുണ്ടോ
ആഹ് ഫിലിമ് എടക്ക്
എപ്പ അടുത്ത് കാണ കണ്ടീന്യോ
ചെലപ്പം കാണും ആഹ് ഇപ്പം അടുത്ത് കണ്ടിരുന്നു
ഇപ്പം ഏതാ പുതിയത് കണ്ടേ
പുതിയതായിട്ടൊന്നുമില്ല പേരൊന്നും ഓർമയില്ല അങ്ങനെ എടുത്ത് അടിച്ചിട്ട് കാണലാ അങ്ങനെ ഫുള്ളായിട്ടൊന്നും കാണു ആഹ് ഏതെങ്കിലുമൊക്കെ എടുത്ത് ഉം ഉം സിന്ദഗി സിന്ദഗി ആ സിന്ദഗി അന്നൊരു മൂവി കണ്ടിരുന്നു
ഏഹ് എങ്ങനെയാ എന്നാ എങ്ങനെയാ കേറ്റാ ഒരു സിനിമ
ഏ ഞാൻ കേറ്റുന്നല്ലാ യൂട്യൂബിന്ന് എടുത്താണ്ട് അങ്ങനെ വീഡിയോ കാണില്ല അങ്ങനെ കാണലള്ളു
അങ്ങനെ ഏത് ഞാൻ ടെലഗ്രാമിൽ നിന്ന് കയറ്റും
ആഹ്
അയിന്ന് ആഹ് ഇപ്പം കിട്ടണില്ല അതെന്താ നീറ്റ് എക്സാമിന്റെതിന്നല്ലേ
ചോർന്ന് അതുകൊണ്ട് അത് ബനായിട്ടാ
ആത് കഴിഞ്ഞ ഇങ്ങനെ ആ മറ്റേ ഇന്ന് കേറ്റിയേനി ഇപ്പം ഞാൻ തൊറന്നു നോക്കിയപ്പം ഇ ഡൗൺലോഡ് അയ്യാൻ കീ അപ്പള പിന്നെ ഈ ഇത് ഇായ
ആ അതെ പിന്നെ
ആ അതിലൂടെ ചോർന്ന് തന്നണ്ടൻ തോന്നുന്നു ഇന്നലെ നീറ്റ് എക്സാമിന്റെ പേപ്പ വേ
ആ ആ
ഞാൻ മറ്റേ അതില് ഏതെങ്ങനത്തെ ഏത് സിനിമ ഇഷ്ടം കോമഡിയോ
ഉം ഞാൻ കോമഡിയാണ് എനിക്കിഷ്ടം
കോമഡിയോ
ആ നിനക്കേതാ ഇഷ്ടം
എനിക്ക് ആ അങ്ങനെ കോമഡിയും പിന്നെ ഈ കേസ് അന്വേഷണ ഒക്കെ ഉണ്ടല്ലോ
ആ ആ കൊററ് കാണുവോ ഹററ്
ഏ ആത് ഒ ചെസ്സ് കാണാൻ പോയി വ്യാ രാ എത്ര ഒക്കെ പകലൊക്കെ പിന്നെയും കാണാം രാത്രി നീരെ കഴിയൂല
ഞാന് ഓര ത്രില്ലാണ് പോവ അടിച്ചിടുത്ത് നമ്മൾ ആരെങ്കിലും കൂടെണ്ടെങ്കിലിൽ ഫുള്ള് കാണുന്നല്ലാതെ അല്ലെങ്കിൽ അടു
ആ ആ കൂറായാണ് പിന്നെ ആ പിന്നെ രാത്രി ര അത് ങ്ങനെ ഓർമ്മ വരുവ ഓരോ സ്ഥലത്തേക്ക് നോക്കുമ്പോ ഒറ്റക്കൊക്ക എന്താ
ഒറ്റക്കുള്ള അന് തന്നെ ഇക്കും പിന്നെ
എന്നട്ട് ദിലീപിന്റെ ആദ്യ ദിലീപിന്റെ ഫിലിമ കല്ലർ കോമഡി ഫിലിമ കല്ലറ സിനില്ലേ
ആ അതെ
ഇപ്പോ ആ എന്റെ എറങ്ങളൊന്നും ഒരു ഇതിട്ടന്നില്ല
രസയില്ല
ഉം അല്ലെങ്കിൽ ഇപ്പഴത്തെ സിനിമ ഒന്നും പണ്ടത്തൊ രസം ഒന്നുയില്ല
ഇല്ല ഇല്ല
ഉം മൈ ബോസ് ആ ടു കൺട്രീസ് ആകെല്ലാ റസേനിയല്ലോ
ആഹ അതെ
അക്ക കണ്ട് ണോ
ആഹ മൈബോസ്‌ കണ്ടിട്ടുണ്ട്
ആ അത് നല്ല കൊറേ ചിരിക്കാണ്ടയില്
ഉം ആ അതെ എന്താ പിന്നെ നിങ്ങൾക്ക് ഏറ്റം ഇഷ്ടവുള്ള ഫിലിം ഏതാണ്
നിക്ക് അങ്ങനൊന്നുല എന്തുംകാണും ഇപ്പ അടുത്ത എന്തത് ഭരതനാട്യം പറഞ്ഞാരു ഫിലിമുണ്ടാരുന്നു ഫുൾ കോമഡിയാ
ഏ
ഭരതനാ ഈ മോഹ് മോഹിനിയാട്ടത്തിന്റെ രണ്ടാം ഭാഗം ഭരതനാട്യം പറഞ്ഞാണ്ട് ആ ല്ല രസ..
ആണോ എ ആര്താണ് അതാര്താണ് ഫിലിമ്
ആരത വച്ച നടന്റെ പേര് ഇനിക്കറീല
അ
അയ് ഫാസ് എന്ത പിന്നെ രണ്ട് കല്യാണം കഴിച്ചാണ്ട് അങ്ങനെയല്ലരു ഒരു ഇത് അച്ഛൻ മരിച്ചു അച്ഛന്റെ രണ്ടാമത്തെ പെണ്ണിന്റെ നാട്ടി വരുമ്പോ അവിടെല്ല കുറച്ച് പ്രശ്നങ്ങളൊക്കെല്ല ഇരുത് അങ്ങനെയൊക്കെ ഫുൾ കോമഡിയണത് നല്ല രസാ കണ്ടിരിക്കാന്
ആ ആ
വായ വായ കണ്ട് ഇങ്ങൾ വായാ റ്റു
വന്നിരുന്നല്ലോ ആ യൂട്യൂബ്..
ആ ആഹ് യു ട്യൂബില് ഫുള്ള് ഉണ്ടോ
ഏ യു അത് രസണ്ട് എല്ലാരും കണ്ടപ്പോ കരഞ്ഞുന്നൊക്കാരുന്നു അത്രക്കു ഒന്നുല്ല
യൂട്യൂബില് ഇണ്ടല്ലോ ഈ വായ മൂവിപറഞ്ഞാണ്ട് ഏ
രണ്ടാം ഭാഗം ഫുള്ളുണ്ടോ
രണ്ടാം ഭാഗന്നെയണേക്കാൾ..
ഹലോ? റേയ്ഞ്ച് പോവണ്ടോ ആ പ്പ കെ റേയ്ഞ്ച് പോവുന്നുണ്ടോന്ന്? അത് രണ്ടാം ഭാഗം തന്നെ യൂട്യൂബിലില്ലേ?
കണ്ടന്നാ തോന്നണേ. അയിലില്ലത്?
ആ ആ എന്തൊരു ഹാഷിർന്നൊക്കറഞ്ഞ ചങ്ങായിന്റെത? ഹലോ?
അലോ?
ആ പ്പ കേക്ക്‌ണ്ട്ടെ.
ല്ലേ കേക്ക്‌ന്നില്ലേ?
ആ ആപ്പ കേക്കണ്ട്.
ആ
ഇങ് കു മക്കളൊക്കെടെ?
മക്കളൊക്കെ അവിടെ ഇരിക്കണേ ഓരേ ന്യൂഡിൽസ് കൊണ്ടന്നിട്ടുണ്ട് അ കടയിൽ പോയണ്ടെ. അത് ഉണ്ടാക്കി കൊടുക്കാണ്.
ഏ അവന്ന് ഉച്ചക്ക് ചോറ് ഇന്നൽത്തെ ദയച്ചെന്ന ദിക്കട്ടേണ്ടിവരൂലേ ആ
ന്നെ അപ്പ താത്തന്റെ മോള് താത്ത ഒക്കെ അങ്ങോട്ട് പോയിക്കാണ് മോളെ ചെറിയ മോളെ ഇവിട ആക്കിയാണ്ടേ. ചെറിയ മോളെ മൂത്തത് ഉമ്മേം കൂടെ പോയിട്ട് ട്ട് ണ്ട്
ആ നീറ്റ് എക്സാം ഏ നീറ്റ് എക്സാം തൊടങ്ങിന്ന്
ആ ആഴച്ചങ്ങന്ന് ഇന്ന് ഇന്ന് നീറ്റ് എക്സാം ആണ് എടവണ്ണേന്നാണ് അത്. പ്പ താത്തന്റെന്റെ മോളെടെ നീ ചെയ്ത്ണ്ട്.
ഏ ഫസ്റ്റുതെയ് ഇതാക്കിയത് പ്രശ്നായത് ആ എക്സാം സുഖണ്ടായിനോ?
തി നല്ല സുഖയ്നി ന്നൊക്കെ പറഞ്ഞ് അത്യാവിശ്യം സുഖല്ല തയ്നി നൊക്കെ പറഞ്ഞ്.
അത് ഇങ്ങനെ പ്രശ്നോയില്ലേ?
പ്രശ്നായി.
എപ്പളാ തൊടങ്ങാ രാവിലെ ഉച്ചക്കൊ എപ്പളാ?
പതിനൊന്നരക്ക് പ ഇവിടുന്ന് പ പതിനൊന്നരക്ക് പതിനൊന്നരക്കെ ആവുമ്പോ തൊടങ്ങീ ഇനി ആറ് മണിക്കെ കയ്യള്ളൂല്ലോ
ആത്രയും നേരം ഉണ്ടാവോ എക്സാമ്
അയിന്റു അയിന്റെ എടെ ഇനി ഒഴിവ് കൊടുക്കണ്ടൊന്ന് എനിക്കറിയില്ല അങ്ങന പറഞ്ഞത് നേന്റെ ഇടയില് ഒഴിവാണ്ടോന്ന്‌
ആ ഓ അത്ര നേരക്കപ്പ എയുതണല്ലേ ഈ ഫുഡ്കയിക്കാനൊക്ക ഒയിവണ്ടാവാ മതില്ലേ- ഹലോ
ഏ
ആഹ് ഫുഡയിക്കാനൊക്കെ വാണ ഒയിവ് കൊടുക്കാൻ മതില്ലേ അതെ
തേ
ഏഹ്
കേക്കുന്നില്ലേ
കേക്കണ്ട് നിങ്ങടെ നൂഡിൽസ് ആയോ
ഇല്ല ആയിക്കൊണ്ടിരിക്കണ്ട് വെള്ളം വറ്റാനുണ്ട് ആങ്‌ഹ്
ഓൽക്ക് അതാക്കാന ഇഷ്ടം നൂഡിൽസ്
ഇമ്മച്ചി ആദ്യം അം ആ ഉമ്മച്ചിതിക്കൂടെ പറയാത്തൊള്ള് പിന്നെ
എന്താ അത് ഏതി നൂഡിൽസ്- മാഗിയോ ഇപ്പിയോ
ഇതാണ് ഇഞ്ചോരെ സിന്തോരെ എന്തവോ പേര് ന്ന അങ്ങനത്തെ
ഉം ആ കച്ചകൾ ഉണ്ടാവില്ലേ
കരയാ അവള് വാച്ച് കെട്ടീനേ അത് കഴിച്ച് കൊടുക്കാൻ വേണ്ടീട്ട്
ആ അത് കഴിച്ചേ അപ്പ പിന്നെ അപ്പന എപ്പടാൻ പറയോ
ആ അപ്പനിടാൻ പറയും
അയിനിക്കണ്ടിരോ
അതൊക്കെണ് കഴിഞ്ഞു എങ്ങനെങ്കിലൊ
ആ ഓല്ണ്ടെങ്കിൽ നേരം പോണത് അറിയിലല്ലോ ഓലയിന്ണ്ട് ന്യൂഡിൽസിന് കാത്തുത്ത്ർക്കെയി ഇങ്ങളെ ടെത്തി ക്കെ
ആഹ് അവിടിരിക്കാണ് പിന്നെ എന്താ മോള് മോള് എത്ര ല വെല്യ മോള്
ന്റെ മോന രണ്ട് മോനാ
എ വെല്ല്യാന് എത്രല
ഓന് മൂന്നയസ്
ഏ
നായ്ക്കോട്ടെന്ന ന്നാ ശരി അ ന്നാ ശരി